ഹലോ ആഹ് കേ കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്. ഓ ഓ ആഹ് സുഖാണ് പിന്നെന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം, മഴയ്ണ്ടോ അവ്ടെ?
ആഹ് മഴന്നലെ രാത്രി നല്ല ഇടിം മയൊക്കെണ്ടായിര്ന്നു.
രാവിലെ മഴ പെയ്തില്ല?
ഇല്ല രാവിലങ്ങനെ മഴ പെയ്തിട്ടില്ല രാവിലങ്ങനെ മൂടിക്കെട്ടി നിക്കേട്ടെനിക്കണ്ട് വേ അങ്ങനേ ഒര് സൂഹ് അതെ ആഹ് ഓരോ സ്ഥലത്താണ് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കും, ഇപ്പ നമ്മടെ ഓരോതിലേ കൊറച്ച് സ്ഥലത്ത് പെയ്യും പിന്നാ അങ്ങനങ്ങനേണ് ഇപ്പള്ത്തെ മഴ.
ഇപ്പ ഈ വാർഡീ പെയ്താ പിന്നെടുത്ത വാർഡി
അതന്നേ ഓരോ വാർഡിലാണ് പെയ്യ്ണത് ഇപ്പോ പഞ്ചായത്തി നോക്കിട്ടാണ്പ്പേ പഞ്ചായത്തിലെ വാർഡ് നോക്കിട്ടൊക്കേണ് മഴ പെയ്യ്ണത്
ഓ നമ്മള് വീട്ടീന്നെറങ്ങി അപ്പൊറത്തെ വാർഡിലെങ്ങാനും പോയി സാധനം വാങ്ങിച്ചാ അവിടെ ഭയങ്കര മഴ. തിരിച്ച് വീട്ടീ വരുമ്പോ മഴയില്ല
ആഹ് യാത്ര പോകുമ്പോ കാണാലാ റോഡ് നനഞ്ഞീട്ട്ണ്ടാവൂല ചെല സ് സ്ഥലത്ത്, അല്ലെ പകുതു വഴിക്ക്തിങ്ങട്ട് റോഡ് നല്ലോണം നനച്ച്
നനഞ്ഞിരിക്കും, നം നമ്മളവ്ടെ വരുമ്പോ ചെലപ്പോ മഴ കാണൂല.
അങ്ങനോക്കേണിടപ്പോ, ആഹ് കഴിച്ച്.
ആ ആഹ് എന്താ സ്പെഷ്യലിന്
ചപ്പാത്തി സ്പെ ചപ്പാത്തി ഏര്ന്ന്
ആഹ് കറിയാ
പ്പ കറീ പറയണം തന്നെ എറച്ചി കറിണ്ടായിര്ന്ന്. പിന്നേ ആഹ് അഹ് അഹ് അത് അതെല്ല പിന്നെ ഞങ്ങ ഊട്ടി ഇരുന്നിട്ട് വന്ന് മുട്ട പൊരിച്ച്ട്ടേ അയിന്റെ മോള്ല് ട്ട് ട്ട് പിന്നയാ കിട്ട്ണേയ് പറയാ കാ പ ഉ ഈം എള്ളൊക്കെക്കൂടെ അരച്ചിട്ട്ണ്ടാക്കൂല്ലേ അതും പര ട്ടി ആഹ് അതും ഇതാക്കി പിള്ളേർക്കിഷ്ടവാണങ്ങനേയ്, മോള്ടെ കുട്ടീണ്ട് അപ്പ അങ്ങനേ അതും മക്കളായിട്ടങ്ങനെ ചുര്ട്ടി തിന്നും കറി കൂട്ടില്ല്യ.
അത് ഒന്നും നോക്കില്ല വയറ് നെറച്ചങ്ങ് കഴിച്ചല്ലേ
അതന്നെ അത് നല്ല നമുക്ക് തിന്നുമ്പ അങ്ങനെ കടിച്ച്ച് തിന്നും നമ്മ, രസവാണ്ല്ല പിന്നെ സോ ആഹ് റ്റോമാറ്റോ സോസും ഒക്കെ ചേർത്തിട്ടേ പിള്ളേർക്ക് ചെയ്തപ്പ നമ്മളു അങ്ങനേ
കുട്ട്യേക്ക് ഒരുപാട് ടൊമാറ്റോ സോസ് കൊടുത്തൂട.
ഞാ ഇല്ല ഇവടെ അങ്ങനെന്നാലും ഇവിടെ ഒരു കുപ്പില് വേടിക്കാ വല്യ കുപ്പ്യേ അപ്പന്നട്ട് പിന്നെ വല്ലപ്പോഴൂള്ളു ഇങ്ങനൊക്കെ ചെയ്യുള്ളൂ അല്ലാണ്ട് എപ്പഴും എടുക്കൂല കൊടുക്കൂല ഉം. ആഹ് ആഹ് പിന്നെ നമ്മണ്ടാക്ക്ണ കൊഴപ്പ പ്പൂല ഞങ്ങ ഇണ്ടാക്കല്ണ്ട് ഞാൻ
ആഹ് ആഹ്
അപ്പ നമ്മ ഇണ്ടാക്കുമ്പോ പിന്നെ കൊഴപ്പോല്ല
കൊഴപ്പല്ല അത്രേള്ളൂ. ആഹ് മ്മളൊണ്ടാ വീട്ടി ഒണ്ടാക്കുന്നേ ആണല്ലേ
ആഹ് ഇത്പ്പോ വീട്ടില് ഉണ്ടാക്ക്യേതല്ല ഇതൊക്കെ വെല്ല്യേ കുപ്പി വാങ്ങി ക്കൊണ്ടു വന്നു. ഞാന് ഇണ്ടാക്കല്ണ്ട് ഇവടെ നല്ല പഴുത്തത് അതെ ഇപ്പ ശെരിക്ക് പഴുത്തത് ക്ടിട്ടണില്ല മോളെ. അതാണ് സംഭവം പഴ് നല്ല പഴ്ത്ത തക്കാളി വേണം.
വീട്ട്ല് സ്ഥലോണ്ടെങ്കി ഞമ്മക്ക് ചെയ്യാലോ അങ്ങനെ
ഇണ്ട് ഇവിടെ ഇവടെ ഞാൻ ണ്ട് പക്ഷെ ഇപ്പ തക്കാളിടെ ഇതൊക്കെ പോയി തേ ഇപ്പ ഇന്നലെ തൊടങ്ങി നട്ടൊക്കെ റെട്യാ ക്ക്ണ് ണ്ട്. ഇന്നലെ ഇന്നലെ തൊടങ്ങി ആപ്പ ഇപ്പേ ഒക്കെ ന്ന ചീ ഇങ്ങനെ ആയി നമ്മ പൊട്ടിക്കേം ചെയ്ത് വെളവൊക്കെ കഴിഞ്ഞ്.
ഇപ്പം പന്നലൈം
അതന്ന ഇപ്പ ഞാന ഞങ്ങ ഫ്രണ്ടില് ഇങ്ങനെ ഷീറ്റ് കെട്ടീറ്റേ അപ്പ അവടെ ഇങ്ങനെ യാ ആഹ് അപ്പ നമ്മക്ക് ഇല്ല പ്പ് പാവല ചെഡ്യേ വാങ്ങി ചെടി ഇജ് ച്ച് തൈകള് വാങ്ങീ പ്പ അപ്പാ
ഇവിടീം കൊറേ മൊളകും വഴ്തനങ്ങേ ഒക്ക നിപ്പുണ്ട് പൂ കിളിച്ച് വരുമ്പോ ഈ മഴ അങ്ങ് പെയ്യും
അതന്നെ അതാണ് മൊളകും മായി വഴുതനേക്കെ ഇവടെ ഇത്ക്ക്ണ്ണ്ട് ഇണ്ടായിക്ക്ണ്ണ്ട് മൊളകൊക്കെ കഴിയാറായി.
കയറി ഇവടെ വ വാ കിളി ച്ച് വന്ന് നമ്മള്പ്പോ ഈ പെരുന്നാളിന്റെ ആഘോഷത്തിന് അങ്ങ് എന്റെ വീട്ടി പോയതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ നിന്ന അങ്ങ് പന്നലായി കോണ്ടിക്ക്ന്നു
ആഹ് അതാണ് പാട് നമ്മ നോക്കണം. രണ്ടു നേരം നനച്ചൊക്കെ കൊട് അത ങ്ങനെ അപ്പ ഇതാകുമ്പോ നനച്ചും കൊട്ക്ക. അപ്പ വള്ളം കുത്തി വീഴേല്ലല്ലോ അങ്ങനെ ഷീറ്റ് ത അടീലൈറ്റ് അപ്പ ഇന്നലേക്ക അതൊക്കെ ഇന്ന് നല്ല പണിയായിര്ന്നു. മോളില്ണ്ടായേ കൊറേ ചെടിച്ചട്ടി ഒക്കെ അപ്പോ
പെരുന്നാളൊന്നും ആഘോഷിച്ചില്ലേ
ആഹ് പെരുന്നാള് ഈ പറേണെ ഇന്നേ ഇന്ന് ഞങ്ങ ഒന്ന് പൊറത്ത് പോകാന്നൊക്കെ വിചാരിച്ച് ഇരിക്കേര്ന്ന്. മൗ മോളെ കുട്ടീനെക്കെ കൊണ്ടെ പക്ഷെ അപ്പീന്റെ അപ്പൊർത്തെ വീട്ടിലേയ് അപ്പൊർത്തെ വീട്ടിലേ അവട്ത് ത്തെ ചെക്കന്റെ ഇങ്ങനെ കല്യാണം പർഞ്ഞോടത്ത്ന്ന് ആൾക്കാര് വര്ണന്ന് അപ്പാ അങ്ങട്ട് ചെല്ലാം പർഞ്ഞ്ണ്ട് അയൽ വക്കല്ലേ അയൽവക്കല്ലെ അപ്പ നമ്മ
അതെ അതെ അയൽവക്കത്തെ പരിപാടിക്ക് നമ്മള് ചെല്ലണം
ആഹ് അല്ലെങ്കി അതൊരു വെഷ്മല്ലെ കാരണം ആഹ്
ഇന്നൊന്നെങ്ങും പോയന്നൂൽ
ആഹ് പോവാം പറ്റൂല. പറ പിന്നെ പോവിട്ടെ ക്കേ മോനും കൂടെ പേരക്കുട്ടീം കൂടെ അയ് ഈ ബന്ധുക്കെളങ്ങക്ക് അവര് ഇങ്ങനെ പോയി വന്നു. ആഹ് അങ്ങനെ പോയി വന്നു. പിന്നെ മോൻന്റെ മോൻ പേരക്കുട്ടീടെ ബർത്ത്ഡേ ആയിര്ന്ന് പെര്ന്നാൾ
ആഹ് ആഹ്
അപ്പ രാത്രി ഈ ആഹ് പറേണ അവളെ കൂട്ട്കാരത്തീം കുട്ട്യാളൊക്കെ വന്ന്ട്ട് കേ ക്ക് മുറി അങ്ങനേക്കെ ചെയ്തത് പിള്ളേരൊര് സന്തോഷം ആഹ് അത് തന്നെ അപ്പ പി
ഞമ്മളും അങ്ങായിര് ന്ന്. ഞാന് എന്റെ വീട്ടിലായിരുന്നു. പിന്നെ പെരുന്നാളിന്റ അന്ന് അവിട്ന്ന് ഫു ഫുഡും കഴിച്ചിട്ട് നേരെ ഇനി ഇക്കാരെ വീട്ടി വന്നു.
ആഹ് ആഹ്
പിന്നെ ഒരു ദിവസം അവിടെ നിന്ന്ണ്. പിന്നെ അന്ന് നമ്മളെങ്ങും പോയില്ല. മഴയായിരുന്നു പെരുന്നാള് മഴ കൊണ്ടോയി. പിന്നെ ഇന്നലെയാണ് ഞങ്ങളൊന്ന് കറങ്ങാൻ പോയത് എല്ലാരും കൂടി
ആഹ് ആഹ് ആഹ്
ഇന്ന് ഇിനിയിപ്പം നാളെ മറ്റന്നാളെ സ്കൂളൊറ
ഇന്ന് സൂല് പോവാന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കായിരുന്നു.
ആഹ് ഇപ്രാവശ്യം സൂവിയില് പോവാന്നൊക്കെ പറഞ്ഞ് വെ ക്കേഷൻ നിന്നിട്ട് പിന്നെ വിട്ടില്ല കൊണ്ടു പോയില്ല പിള്ളേര്. പനിയും അസുഖങ്ങളും ഒക്കെ ആയിരുന്നു.
ആഹ്, അയി ഈ പറഞ്ഞതന്നെ പൂവാന്ന് വച്ച് ഓ ഓ ഓ
വെള്ളോ ഉണ്ടാ?
ആഹ് വെള്ള ആഹ് വെള്ളുണ്ട് വെള്ളത്തിനൊന്നും ഇവിടെ ക്ഷാമുല്ല. ഞങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല.
ആണല്ലേ ഇവിടെ വെള്ളം നല്ല കൊറഞ്ഞു ഇപ്രാവശ്യം.
അതെ ഇവിടെ കൻറ്റിലും വെള്ളുണ്ട്. പിന്നെ ഫിൽറ്റർ ആക്കിയിട്ടുണ്ട് അതിലും ബെള്ളോണ്ട്. അപ്പ ഞാന് പിന്നെ ജലനിധിയുടെ വെള്ളോല്ലെ നമ്മുടെ ഹൗസ് കണക്ഷൻ അതൂ ഉണ്ട്. അല്ലാണ്ട് ഉം
ഇവിടെ വെള്ളം ഇപ്രാവശ്യം നല്ല കൊറഞ്ഞു.
അതെ ആഹ് ആഹ് ഇനിയിപ്പ പറയാൻ പറ്റൂലാ ല കാരണെ മഴ പണ്ട ത്ത പോൽത്തെ മഴ ഇണ്ടാവൂലാന്നാണ് പറയണത് കഴിഞ്ഞ വർഷന്നെർ ഞ്ഞാൽ നല്ലോണം മഴ ഇണ്ടായി.
കഴിഞ്ഞ റാശ്യം നല്ല മഴയുണ്ടായിര്ന്ന് നല്ല ന്ന ഇത്രയും വേനല് ഇല്ലായിരുന്നു.
ഇപ്രാവശ്യാ ആ വേനല് ഇല്ലായിര് ന്നു. പക്ഷെ ഇപ്രാവശ്യം വേനല് വേനല് കൂടുന്നാണ് പറയണ്. ആഹ്, ഓഹ് ഇല്ല ഇല്ല ചൂടില്ല ആഹ് അതാണ് അപ്പേ ചൂട് കൂടും അപ്പം ഇനിയിപ്പ വെള്ളം ഉണ്ടാവാനേ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടായിരിക്കും ഉം ഇവിടെ നമ്മള് ഈ നമ്മള് താമസിക്കുന്നിടത്ത് നമ്മളിവിടെ രണ്ട് വീട്ടിലാണ്. നല്ല കെൻറ്റ്ലിഷ്ടം പോലെ വെള്ളഉള്ളൊരു ഒരിക്കലും വറ്റാത്തത് പക്ഷെങ്കില് ഇപ്രാവശ്യത്തെ ഈ
ആഹ്
പ്രാവശ്യത്തെ ഈ ചൂട് കാരണം കെൻറ്റില് ശെരിക്ക് വെള്ളം വറ്റി.
ആഹ്, ആഹ് അതെ അപ്പ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ് ഹൗസ് കണക്ഷന്റെ വെള്ളം ഉണ്ടോ നിങ്ങ്ക്ക്?
ഇല്ല അത് ഞങ്ങ്ക്കില്ല.
ആഹ് അത് ഇണ്ടെങ്കിലേ ടാങ്ക്ള് വേടിച്ചൊക്കെ റെഡിയാക്കി കൊറച്ച് അടിച്ച് വെക്കണംന്ന് പറയണ ഞാനേ പറയാൻ പറ്റൂല്ല നമ്മുടെ
എപ്പഴാണ് പണി കിട്ടുന്നത്
ആഹ് പറയാൻ പറ്റൂലേ അത്ന്നെ ഇവിടെ പറഞ്ഞോണം അല്ലാ മൂന്ന് സൈസ് വെള്ളം കാരണം കൊണ്ട് ഇന്ന് വരാം വെള്ളത്തിന് മുട്ടൊന്നുല്ല ക്ക പഠച്ചോൻ്റയില് ആഹ് അതാണ് മോളെ അ ഇപ്പോ നമ്മപ്പ ഇങ്ങന പറയണത് പഠച്ചോനോ എ ടോക്കണ എന്നൊന്ന് പറയാൻ പറ്റില്ല പ്രളയം ആഹ് പ്രളയം വന്നപ്പൊ അപ്പ ഇവിടെഈ ഭാഗത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വല അഹങ്കരിക്കാനൊന്നും പറ്റൂല എന്താണ് വരണൊന്നും പറയാൻ പറ്റില്ല റില്ല പടച്ചോൻ്റെയ്യിൽ കിടക്കാണ് ആഹ് അതെ അതെ ആഹ് ആഹ് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം അങ്ങനെണ് കാരണം മനുഷ്യന്മാരെ ജീവിതം അങ്ങനെ തന്നെയാണ്
അതെ അതെ
പടച്ചാനേ മറന്നൊണ്ടുള്ള ജീവിതം
ഉം പിന്നെ പിന്നെ എന്താണ് ഇപ്പ്?
ഉം പിന്നെന്താണ് ഇല്ലില്ല. ഇവെടെ ഇപ്പൊ ഏയ് ഏഹ്. തെ ആഹ് ഒരുവിധം തെളിച്ചൊണ്ടിപ്പ. പിന്നെന്താണ് മക്കളൊക്കെ എത്രയുണ്ട്?
എനിക്ക് മക്കിള് രണ്ട് മക്കളൊണ്ട്. ഒരു മോള് ഒരു മോന്.
ഉം എത്രായി?
മോള് ഇനി മൂന്നാം ക്ലാസില്, മോന് ഇനി ഒന്നിലോട്ട് പോവാൻ പോണ്.
ആഹ് ആഹ് ആഹ്
അവെര് സ്കൂള് എറക്കുന്നതെന്റക്കെ തെരക്ക്. ഏഹ്
ഞാനിത്തിരി എയ്ജൊള്ള ആളാണ്. ഏഹ് ഏഹ്. ആഹ് ആഹ് ആ എനിക്ക് പതിമൂന്ന് വയസായ പേരകുട്ടിണ്ട്.
ഒണ്ടല്ലേ. ആഹ് അപ്പ എന്റെ അമ്മായിമ്മടെ പ്രായം. ഉം
ആഹ് തെരക്കിന്റെന്റേ. അല്ല, എന്റെ മോള്ക്ക് എന്റെ മൂത്ത മോൾക്ക് ഇപ്പ മുപ്പത്തിനാല്, മുപ്പത്തഞ്ചു വയസായി.
ആഹ് അത്രയൊണ്ട്. എന്റെ അമ്മായമ്മയ്ക്ക് ചെച്ചിലും കൂടെ പ്രായം കൊറെവയൊള്ളേ. മക്കളാ ഒള്ളത്. മുപ്പതും മുപ്പത്തിരണ്ടും വയസൊള്ള മ ക്കള്. ഇക്കാക്ക് മുപ്പത്തിരണ്ട് വയെസ്സ്.
എനിക്ക് അമ്പത്തഞ്ച് വയസായി മോളെ.
ആഹ് അത്ര ആയില്ലേ. അപ്പൊ എന്റെ വാപ്പാടെ പ്രായൊണ്ട്.
ഒണ്ട് ഇണ്ട് ആയി.
വാപ്പച്ചിക്ക് ആഹ് അമ്പത്തി ആഹ് വാപ്പാക്ക് അമ്പത്തഞ്ച് വയസ്സായില്ല. അമ്പത്തിരണ്ട് വയിസ്സ്.
ആഹ്
ആഹ്
ആഹ് പിന്നെ നിങ്ങളുടെ നാ ഒരു പെട്ടെന്ന് കല്യാണെക്കെ കഴിക്കും. ല്ലോ ഇവെടെയൊക്കെ പിന്നെന്നാലും. ഇവെടെ ആള് കല്യാണം കഴിച്ചി ഇപ്പോ മുപ്പത്താറ് വർഷായി.
ആണല്ലേ. ആഹ് ഞങ്ങ എന്നെ നേ രെത്തെയാ കെട്ടിച്ചേ. പതി പതിനെട്ടാം വയസ്സിൽ കല്ല്യാണം കഴിച്ചു.
അവെള ഇരുപത് വയസ്സിലാ കല്യാണം കഴിച്ചേ. മൂത്തമോളേ. ഉം
ആഹ് ഇവെടെന്നെ പതിനെട്ട്. നേരത്തെ കല്യാണം കഴിച്ചു വിട്ടു.
ഇപ്പം ഇരുപത്തഞ്ചും മുപ്പതും വയസായിട്ടാണ് കെട്ടിക്കണേ. മക്കെളാ. ചെല സ്ഥലങ്ങളല്ലിപ്പ മിക്കെതും അങ്ങൻ തന്നെണ്. ജോ ഉം ഉം ക സമ്മതിക്കന്നില്ല. അവെര് പറയണേ എൻ ഞങ്ങെക്കെന്തെങ്കിലുക്കെ വിദ്യാഭ്യാസം. ക്കെ കഴിഞ്ഞിട്ടൊക്കെ മതിന്നൊള്ള നെലക്ക് മിക്കയെടുത്തും ചെന്ന് ആഹ് ആഹ്. ആഹ് പറയാനുണ്ടാേ ഒരു വരുമാനം നമുക്ക് വേണം മോളേ എപ്പുളും. നമ്മെക്കൊരു വരുമാനം ഉം തീർച്ചയായിട്ടും. നമ്മെക്കൊരു വരുമാനത്ത് അതു തന്നെ. അത് തന്നെ അതിന് നമ്മെക്കൊരു വരുമാനം അത്യാവശ്യം ഒരു ചെറിയ് തീർച്ച നല്ലതാണ് അത്. എനിക്ക് താല്പര്യമാണ്.
ഉം കാരണം ഇപ്പോഴത്തെ കാണുന്നയല്ലേ, ഓരോ അവസ്ഥകള് വാർത്തകളെക്കെ കേക്കുന്നതല്ലേ. അതൊക്കെ കാണുമ്പോ ആരായാലും ഒന്ന് മടുത്തു പോവും.
തീർച്ചയായിട്ടും വാർത്ത തന്നെയല്ല ഇപ്പ നമ്മെക്കാണെങ്കിലും ഇപ്പ നമ്മെക്കാണെന്നൊണ്ടെങ്കിലും നമ്മെടെ ഇഷ് ത്തിന് എന്തെങ്കിലും ചെയ്യണെങ്കി നമ്മളേ വേണം വേണ്ടേ ആഹ് അതൊക്കെ വെല്യാരുയിത് തന്നെയാണ് അത് നമ്മ നമ്മെ ക്കറിയാം നമ്മെക്കൊരു വരുമാനം ഇല്ലാത്ത ബുദ്ധിമുട്ട് നമ്മെക്കറിയാ നല്ലോണം.
ശെരിത്താ എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാവേ ശരി ശരി എട്ടാന എക്കറ്റ